ഹലോ ആഹ് അ
ആഹ് ഇന്നാട പണിണ്ടല്ലോ
എന്തൊക്കാണ്
നല്ല സുഖായിട്ട് പോണ്
നിങ്ങള് മൈലഞ്ചി ടോ
ഇല്ല ല്ല എന്റെ നാത്തൂന് ടും നല്ലോണം ഇ കല്ല്യാണ പെണ്ണിന് ക്ക ട്ട് കൊട്ക്കും
ആഹ് -
നീയ്യിടോ മൈലാഞ്ചി-
ആഹ് ഞാൻ മെയ്ലാഞ്ചി ട്ണൊക്കൺക്കെന്നെ ഇടലൊന്നുല്ല ഈ ഒപ്പനക്ക് ഇടുന്നത് കണ്ടില്ലേ ഒപ്പനക്ക് ഇടൂല്ലേ- അത് മാത്രം അറിയ അത് മാത്രം അറിയ- അതെ ആ തൊപ്പി ഇട്വ നടുവിൽ വട്ടും- വേനെ ഒരു ചന്ദ്രക്കലയും വരക്കാ- അത്ര തന്നെ വേറെ ടൂല-
ഉം-
ഇന്റെ ഇന്റെ ഏട്ടന്ട് ട്ടോ ഇവിടെ ഒരു ഒരു കല്യാണത്തിന് ഏട്ടനിട്ട്ണ്ടയ്നി-
ആണൊ ചെലോല് അങ്ങനെ ടു ആഹ്-
ആഹ് എന്റെ കയ്യില് ട്ടന്ന് ണ്ടെയ്നി ശരിക്കും ഏട്ടൻ നന്നായി വരക്
അതൊണ്ടേകാരോ അങ്ങനെ മെയ്ലാഞ്ചിട
ആഹ് അതെ ങ്ങള് കേക്കി പർഞ്ഞെരാ ഇത് ന്നിട്ട്- കല്യാണത്തലേന്നാ പിറ്റേന്ന് കല്യാണാ
ആഹ്
ഇന്നിട്ട് രാത്രി ഇന്നോട് പർഞ്ഞ് ഏട്ടൻ ഇട്ടരാ മോളെ ഏട്ട സീനായിട്ട് ഇടും ല്ലേന്നൊക്ക പർഞ്ഞിട്ട് ആഹ് ഏട്ടൻ നന്നായി വരയ്ക്കും അതുകൊണ്ട് ഞാനും കൈ കൊടുത്തു.
ആഹ്
കയ്യിലിണ്ട് കാക്കേനൊക്കെ വരച്ച് വെച്ച്ക്ക്‌ണ് കാക്ക ഒരു തെങ്ങ് ഒരു
ചിത്ര വരക്കലല്ലേ പണി അപ്പൊ പിന്നെ അങ്ങനെ വരച്ച്ക്ക്‌ണു. നല്ല പ്രകൃതി യിലിള്ള പോ
ആഹ് വയലും കാക്കിം തെങ്ങും ഒക്കെ ഇത് എങ്ങനാ ഞാൻ പോവാ. കല്യാണച്ചക്കന്റെ പെങ്ങളാണ് അലമ്പായിലെന്റെ കൈ ഞാനൊരാക്കെങ്ങനാ ആ കൈ വീശി കാണിക്കാ? കൈ പൊന്തിക്കാൻ പറ്റാത്ത അവസ്
ക്ഷെ ചിത്രം വരക്കണ ആൾക്കാർക്ക് പൊതുവെ മൈലാഞ്ചി ഇടാൻ ഇള്ള ഒരു കൈവിൺ ണ്ടാവാ അത് ചിത്രം കാണിച്ചു കൊടുത്താമതി കാൺച്ചൊട്ത്താ വരക്കാൻ വയ്ക്കല്ലോ.
ആവരയ്ക്കും ഇത് ഇന്നെ വെറുതെതാക്കാൻ വേണ്ടിട്ടേ കയ്യിലങ്ങ് വരച്ച് ഇന്നോട് കണ്ണൊക്കെ പൂട്ടിയിരിയ്ക്കാൻ പറഞ്ഞതാ. ആ ഞാന് ഇര്ന്നും കൊട്ത്ത്, ആ ന്നട്ട് ചിരിക്ക്യ, പിറ്റേന്ന് കല്യാണാന്ന്. ഞാന് എന്താ
എന്താ പറയാ അനിയന് അനിയന്റെ പഠിക്കാ
ആ ഓൻ പഠിക്ക്യാ
ആ ഹാ
ആ അപ്പ അപ്പൊ ടെൻത്തൊക്കെ കഴിഞ്ഞ് പ്ലസ് വൺ
ഏ മാർക്കൊക്കെണ്ടോ? ആ ആ ഹ്
ഉം, ഓന് ഫുള്ള് കളിച്ചടക്കലാ.
അ അല്ലങ്ങനെ ആൺകുട്ട്യള് പൊതുവേ അങ്ങനെന്നല്ലേ
ആ ഇവടെ നട്ടബ്രാന്താ ന്നാ പറയല്.
ഉം, നീ എന്തെ ഇവി
ആ ഞാൻ നേഴ്സിങ് പഠിക്കും.
എവെടെ കോഴിക്കോടന്നെ
അല്ല! ഞാൻ പൊർത്താ മൈസൂർ. ആഹ്, അല്ല ഞാൻ വടെത്തന്നെയാ മൈസ് നാട്ടിലല്ല.
ഏ, പ്പൊ അവ്ടെണ്, ന്ന് ലീവാവൂലേ?
ആ ഇന്ന് ലീവായേനോണ്ട് ങ്ങനെ ഇരിക്ക്യാണ്.
ഏ, അവിടെന്നിട്ട് ആരെങ്കിലും ഉണ്ടോ കൂടെ?
ആഹ്, ഞങ്ങള് ഒരുമിച്ച്ന്റെ ഫ്രണ്ട് പഠിച്ചില്ലേ പ്ലസ്ടൂല് പഠിച്ച ഒരു ഫ്രണ്ട്ണ്ട്.
ആ ഹ്
ഞാനോളുംകൂടിയാ വന്നന്ന്
മറ്റേ റൂം റൂമൊക്കെ ഇങ്ങൾ രണ്ടാളും ഒറ്റക്കോ?
അല്ലെ ഞങ്ങള് നാല് ആൾക്കാര് റൂമില് അല്ല ഹോസ്റ്റലില് ഫുഡ് കൊണ്ട് തരു അവര്
ആഹ് അങ്ങനെ ഒന്നിച്ച് പൈസ കൊടുത്തക്കാവുലെ
ആഹ് അതെ വലിയ ഹോസ്റ്റലാ അപ്പം
മാസ ന്നിട്ട് എത്രയാ ഫീസ് അഞ്ച് വർഷത്തിനാ
ഒരു വർഷം അല്ല ഒന്നായിട്ടോ
ആഹ് നേഴ്‌സിങ് പഠിച്ച് ഇറങ്ങാണെങ്കി എത്ര വർഷാണ് അവിടെ
നാല് നാല് നാല്
ഒന്നാമത്തെ വർഷാണ് ഇപ്പൊ
രണ്ട് രണ്ട്
ഓഹ് ഇനിയും രണ്ടും കൂടി ഇണ്ട്ലേ അപ്പോ നാട്ടിലാ
ലീവ് ഉള്ളപ്പോ വരും ആഹ് മാസത്തില് രണ്ടു മാസം കുടുമ്പ വരും
ഏഹ് എങ്ങനെ വരാല് അവിടെന്ന് ബസ്സിനോ
ബസ്സിന് ബസ്സിന് വരുവാ
അൻ
ഇവിടുന്ന് ഏഴു മണിക്കൂർ അങ്ങോട്ട്
ആഹ് ഞങ്ങൾ വന്നീനി രണ്ട് ആഴ്ച മുമ്പ് അവിടെ മൈസൂര് രണ്ടാഴ്ച അല്ല ഒര് മൂന്ന് ആഴ്ച്ചെക്കെ ഉം ടൂർ ടൂർ ആയിട്ട് വന്നതാ രണ്ടീസം നിന്ന്
ഏഹ് ഇവിടെ എവിടോക്ക പോയി
ഫാമിലി ആയിട്ട് അവിടെ മൊത്തം കറങ്ങിക്ക്ണ് ആ ഞാൻ ആദ്യം പോയതാണ് മക്കള് ഉണ്ടായിനെഷം ഒലെ കൊണ്ട് പോയിട്ടില്ലെനി അങ്ങന എവിടെ മൈസൂര് എവിടെ സ്ഥലം നിക്കണ സ്ഥലപ്പരോടെ?
ഇവടെ കറക്റ്റ് ഏഹ് നമ്മളെ പാലസിൻ്റെ ഒരു ആയിട്ടന്നേ വെരും.
ആഹ്
ആഹ് എടുത്തല്ലാ കൊറച്ച് ഒരു ആ ടൗൺ ഏരിയതെ ഉള്ളിലേക്കല്ല ടൗൺ ഏകദേശം ടൗൺ
ആഹ് ആഹ് അവിടെള്ള ഭാഷൊക്കെ അറിയോ?
കൊറച്ച് കൊറച്ചറിയുള്ളൂ
അല്ല അപ്പൊ ഈ പഠിപ്പിക്കണ അവിടക്കാര് മലയാളികളല്ലേ?
അല്ല അവര് കൊറച്ച് കന്നഡ ആൾക്കാര്ണ്ട്. കൊറച്ച് മലയാളികള്ണ്ട്.
ഒക്കെ മനസിലാവോ ക്ലാസ് ഇട്ക്കുമ്പൊക്കെ ആഹ് ഇംഗ്ലീഷ് ഇംഗ്ലീഷ് ആഹ് അങ്ങനെ ആവും ആഹ് അപ്പൊ ഓക്കെ ഉം
ഉം പിന്നെ കുട്ടിയളും കൊറെ ആൾക്കാര് മലയാളികളന്ന്യാ
ആഹ് എത്ര ഇന്ന്ട്ട് ഇതിന് ഫീസ് നാല് വർഷത്തിന്?
എന്നാല്
നാല് ലക്ഷോ?
ഉം
ആഹ്
പഠിക്ക്ണേയ്ന് മാത്രം പിന്നെ കൂടും. ഇതൊന്നും പറയാത്തേ നല്ലേ ലക്ഷക്കളികളാണ്.
ഉം ഇന്നാലും ഞമ്മക്ക് ഒരു സെറ്റിൽ ആവാലോ
അതെ അതെന്നെ വിചാര്
ആഹ് അത്പ്പോ കൊറച്ച് പൈസ കൊടുക്ക പ്പ അതെന്തായാലും നടക്കൂല നമ്മള് ആഗ്രഹങ്ങള് നടക്കണേ കുറിച്ച് എന്തേലും ചെലവാക്കണം.
അതെ അതേണം.
സ്വന്തം കാലിൽ നിക്കണങ്കി കൊറച്ച് പണ്യാണ് പക്ഷെ നിന്ന് കിട്ടിയാ കയ്ച്ചിലായിലേ.
ഉം ആദ്യം കൊറെ അങ്ങോട്ട് എറക്കണം ഇന്നാലേ ഇങ്ങോട്ട് മെല്ലെ മെല്ലെ കിട്ടൂ.
ആഹ് ഇപ്പ ഇപ്പൊ രണ്ട് വർഷായിലേ.
ഉം രണ്ട് വർഷായി. ഇന്നാലും ഭാഷയൊന്നും വലുതായിട്ട് അറീല.
ആഹ് ഓണത്തിന് ഇനി വരുള്ളൂ ഞാനിപ്പോ ഈ അടുത്- ത്ത് ഇപ്പ നാട്ടിൽ പോയി വന്നിട്ടേള്ളൂ നാട്ടിലൊരു പരിപാടി ഉണ്ടായി-
അങ്ങനെ എന്തെങ്കിലും ഒഴിച്ചു വിടാൻ പറ്റാത്ത പരിപാടിയൊക്കെ ഉണ്ടാവകുമ്പോ വരവൂല്ലേ- ആഹ് -
ക്ക് ഇവിടുന്ന് ഭ്രാന്ത് പിടിക്കുംഎല്ലാരും നാട്ടു പോകുമ്പോ-
ആഹ് അതന്നെയാണ് ഈ മഴ ഉണ്ടോദിച്ചപ്പോ മഴല്ലാന്ന് പറ മെനഞ്ഞാന്ന് വിചരിച്ചു ഇവിടെ അടുത്തുള്ള കോഴിക്കോടൊക്കെ ഇപ്പ മഴ പെതാ- തതാണല്ലോ ഇവിടെക്കെ ഫുള്ള് മഴന്നേ-
ഏഹ്-
അപ്പൊ അവിടക്ക് അങ്ങനെ മഴല്ലേക്കൂല്ലേ-
ഇല്ല ഉണ്ട് അവിടെ ഇപ്പം മഴ പെയ്തന്ന് പറയയാണെങ്കിൽ ഇവിടേക്കൊക്കെ നല്ല- മഴേന്റെ ലക്ഷണങ്ങളങ്ങനെ വരും ഇപ്പൊ നല്ല മഴക്കാറുണ്ട്- ഞങ്ങള് ഞാനൊക്കെ വന്ന ടൈമിന ഇവിടെ അത്യാവശ്യം നല്ല തണുപ്പേ
ആഹ് -
പക്ഷെ ഇപ്പൊ ഇവിടെ ഒരു ചൂട് വല്ലാം തണുപ്പല്ല അങ്ങനെ-
അങ്ങനത്തെ ഒരു കാലാവസ്ഥ ആ അത് ഇപടി അങ്ങനെന്നെ ഇപ്പ നല്ല തണുപ്പൂല്ലന്ന ചൂടുൂല്ല അങ്ങന- മഴക്കാലല്ലേ പക്ഷെ മഴയിത്രോം
ആ വന്നൊക്കെ ടൈമിന് നല്ല തണുപ്പേനു.
ആഹ് -
നല്ല തണുപ്പ് പറഞ്ഞാല് രാവിലെ ഫുഡ് വാങ്ങാൻ പോലും പൊറത്തേക്ക് എറങ്ങാൻ പറ്റില്ല. അമ്മാരിങ്ങനെ കിടുങ്ങി പോം. നല്ല രസേയി അന്ന് പക്ഷെ ഈ വർഷായപ്പളേക്ക് ഈ വർഷായപ്പളേക്ക് ആ തണുപ്പിന്റെ സീസൺ ആയപ്പളേക്ക് കൊറെ തണുപ്പൊക്കെ പോയി.
ആഹ് -
ഇപ്പൊന്നുമില്ലേനു പിന്നെ അതെന്നെ. ഹലോ
കേക്കണില്ലേ?
ആ ഇണ്ട് ഇണ്ട്, പിന്നെന്താ വൈയ്ന്നേരം എന്താ സ്പെഷ്യൽ?
പൂവട ഉണ്ടാക്കിയെണ്ട്.
ഏഹ്
പൂവട അറിയോ? ആഹ് ചക്കരേം തേങ്ങയും നമ്മൾ ഇട്ടിട്ട് അരിപ്പൊടിയില് അല്ലെങ്കി ഗോതമ്പുപൊടിയില് തീ നമ്മളാവിക്ക് വേവിയ്ക്കും അയിന് നിങ്ങളെ നാട്ടിൽ എന്താ പറയാ?
ഉണ്ട പോലത്തെ സാധനാണോ?
ആ ഉണ്ട ഉണ്ട ഷേപ്പിലു ഉണ്ടാക്കാ നമ്മക്ക് പരത്തീട്ട് മറ്റേ രണ്ട് സൈഡും മടക്കീട്ട് അങ്ങനേം ഇണ്ടാക്കാം.
ആ ഞ അടാ എന്ത് പറയും കോ കോ
കോക്കട്ടെ കോഴിക്കട്ടെ അങ്ങനെ എന്തോല്ലേ പേര് ആ അതെ. ആ വാത്തുക്കൂടെ ഒക്കെ ഉർത്തിട്ടൊണ്ടാക്കും. ഞാനങ്ങനെ ഉണ്ടാക്കല്ല ഞാനിങ്ങനെ രണ്ടു സൈടുപ്പറ മറിച്ചിട്ട് ഉണ്ടാക്കല്
ആ അപ്പൊ അതടാ അത് ഞങ്ങളങ്ങോട്ട് അടായി
ഞങ്ങടവിടെ പൂവാടാന്ന് പറയും.
ഉം ഈ അവിടെക്കല്ലേ ഈ മ മഞ്ഞളിന്റെ എലയിലൊക്കെ എന്തൊക്കെയോ ചെയ്യും
ആ ഞാൻ ഇണ്ടാക്കല്ല ഞാൻ കണ്ടക്കണത്
ആ ഞാനും ഏതോ റീലൊക്കെ കണ്ടിണ്ടേനി. ഈ മലപ്പൊറം അങ്ങോട്ടൊക്കെ അങ്ങനെ ചെയ്യുന്നെ
ഞൻ ചെയ്തിട്ടില്ല അങ്ങനത്തെ എനക്കറിയില്ല കണ്ട്ക്ക്‌ണ്.
ആ പിന്നെ മക്കളൊക്കെ എന്താ ചെയ്യുന്നെ?
ചെറിയ മോളൊന്നാം ക്‌ളാസിലാ വലുത് എട്ട എട്ടില്.
എട്ടിലാ ആ ആ ഇതൊക്കെ തന്നെ.
അതെ ചായക് ചായൊക്കെ കിട്ട്വോ നിങ്ങക്കവിടുന്ന്?
ആ ചായയും ചോറും ഉച്ചക്കും രാത്രിയൊക്കെ കിട്ടും.
അല്ല അ സ ഇപ്പത്തെ ചായ കിട്ടോ വൈകുന്നേരം ചായയും കടീം കിട്ടുവോ?
ഓ കിട്ടും ഇന്ന് ഞായറാഴ്ചല്ലേ അപ്പൊ ഒരു അഞ്ചു മണിക്കാവുമ്പളേക്ക്. ക്കരയും
ഏ ഇവി ഇങ്ങടെ നമ്മടെ റൂമി കൊണ്ടന്നര്വോ?
ഇല്ലില്ല ഞങ്ങള് താഴെ പോയി വാങ്ങണം.
വാങ്ങണം ആ.
ആ
ബോയ്സ് ഇണ്ടോവിടേ ഗേൾസ് മാത്രമാണോ?
ഗേൾസ് ഹോസ്റ്റലാ ഗേൾസ് ഹോസ്റ്റൽ.
അവിടെ പഠിക്ക്ണോടത്തുണ്ടാവുല്ലേ ബോയ്സൊക്കെ
ആ ഇണ്ട്
ആ
ഓരെ ഹോസ്റ്റല് വേറെ ആ മലയാളികളെയുള്ളൂ ഹോസ്റ്റല് ഫുള്ളും
ഏ
കന്നഡ കുട്ട്യോള് കുറവാ
ആ
അയിനോണ്ട് അയിനോണ്ടാണീ കന്നഡ അറിയാത്തെ
അതെ നമ്മള് അങ്ങനെയ ഓലെടായില് വളരുമ്പോ നമ്മള് ഓട്ടോമാറ്റിക് പിഠിച്ച് പോകും
ആ അതിപ്പോ ഓരോന്നില്ല അങ്ങനെ ഞങ്ങളെ ഞങ്ങളെ ക്ലാസ്സിലൊറ്റ കന്നട കുട്ടിയുള്ളു
ഏ
ഓളിപ്പോ മലയാളം പഠിക്കാനായി
ആ അതാണ്ടാക കാര
ആ ഓള് ഓളോട് വർത്താനം പറയുമ്പോ മാ ത്രേള്ളൂ ഓള ഇങ്ങോട്ട പറഞ്ഞേരും കന്നഡോക്കെ
ആ
ഈവെനിംഗ് എന്നിട്ട് ഓരോ സ്ഥലൊക്കെ ഫുഡ് സ്പോട്ടും ഈ ഒരുഓരോസ്ഥലൊക്കെണ്ടല്ലോ ഇവിടുത്തെ അതൊക്കെ ഓളിങ്ങനെ പറഞ്ഞു തരും
പറഞ്ഞരും ഉം
ഒന്ന ഒരാളുള്ളേ നല്ലതാ ആഹ് ശെരി ആ ആ ആഹ്